ആഹ് പറയൂ വാ അലെയ്ക്കുംമുസ്ലാലാം ഓക്കെ എന്താ അൽഹംദുലില്ലാ റാഹത്താണ്.
ആഹ്
സുഖാണ്. കൊഴപ്പൊന്നും ഇല്ലാ എന്തൊക്കെയാ അയുട്ത്തെ വിശേഷങ്ങൾ?
സുഖാണ് സുഖാണ്. അൽഹംദുലില്ലാ. ആഹ് ഖായി പോണ്. ഉം ഉം ആഹ് മക്ക ആഹ് മക്കളൊക്കെ പോയി. ഉം പിന്നെ ആഹ് അതെ അതെ.
പിന്നെ ഹസ്ബെന്റ്
ഹസ്ബെന്റ് എന്നെ പോയിന്. ഡ്യൂട്ടിക്ക് പോയിന്.
അതെ അതെ ആഹ് ആഹ് ആഹ്. ആഹ് ഇന്നെട്ട് ഇന്നെട്ട് എന്തെക്കെ ഇങ്ങളെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കല്യാണം പ്പൊ ഇഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ്ലെ അപ്പ പിന്നെ ഇഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇണ്ട് കൊറെ കല്യാണങ്ങൾ ഇണ്ട്.
ഇണ്ട്ലെ ഒട്
ആഹ്. ഇഞ്ഞ് ഇപ്പം അയുടെ മൂത്താപ്പാന്റെ വീട്ട്ലും. പിന്നെ പെരുന്നാളിന്റെ മുന്നേ കൊറെ കല്യാണം ഇണ്ടായി
ആഹ്. അതെ അതെ അതെ.
ചെറിയ പെരുന്നാൾ കഴിഞ്ഞെയിന്റെ ശേഷം. ആഹ് കൊറെ കല്യാണങ്ങൾ ഇണ്ടായിന്നു. ഇങ്ങക്ക് ഇണ്ടായിന്നീലാ കല്യാണങ്ങൾ
അ ആഹ് ഇണ്ടയിനി കല്യാണം ഇണ്ടായിനി കുടുംബത്തിലൊ ക്കെ ഉം ഇപ്പൊക്കെയ്ന് ഓഡിറ്റോറിയത്ത്ന്ന് ആണല്ലോ കല്യാണം. ഇപ്പം വീട്ട്ന്ന് ഇല്ലല്ലോ?
ശരിയാ ഇപ്പം വീട്ടിൽ ഇല്ലാ ഒക്കെ ഓടിറ്റോറിയത്തിൽ. ഇഞ്ഞ് ഇപ്പം ഞങ്ങക്ക് മൂത്താപ്പാന്റെ വീട്ട്ൽ കല്യാണം ഇണ്ട്. അയുടെ ഇപ്പം രണ്ടു സ്ത്തെ കല്യാണം ആണ്. ചെക്കന്റെ വീട്ട്ൽ ഇണ്ട്. പെണ്ണിന്റെ വീട്ട്ൽ ഇണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ദുവ്സത്തെ പരിപാടി ഇണ്ട്. ആഹ് ഉം ഞ ആഹ് അതെ ആഹ് പിന്നെ അവര് കൊർ ച്ച് ഒരു റിച്ച് ആണ് അപ്പ പിന്നെ ഏഹ് രണ്ട് മൂന്നാല് ദിവ്സ ത്തെ പരിപാടികൾ ഇണ്ട്. ഞ ഇബടെ പെണ്ണിന്റെ ടീമാണ് ഞങ്ങൾ ഒക്കെയ്.
ആണോ? ആഹ്
ആഹ് ആഹ് അപ്പ പിന്നെ വാ ഫസ്റ്റ് ഇവടെ പെണ്ണിന്റെ വീട്ട്ൽ നിക്കാഹും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. ഒരൂസം ഇണ്ട്.
ആഹ്
രണ്ടാമത്തെ ദുവ്സം ചെക്കന്റെ വീട്ട്ക്ക് അങ്ങട്ട് ചെക്കന്റെ വീട്ന്നെന്നെ കൊർച്ച് ലോങ്ങാണ്.
ആഹ്
ഉം. അപ്പ പിന്നെ അങ്ങട്ട് പോവണം ഇപ്പം ഇങ്ങനെ അയിനുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എട് ക്കെലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഉം ഉം അങ്ങനെ
സ് കോഡും കാര്യങ്ങളും ആണല്ലോ ഫാമിലി ഒക്കെ ഡ്രെസ്കോഡ് ഇണ്ടോ?
ഏഹ് ആഹ് ഡ്രെസ് കോഡ് ഇങ്ങനെ തീര്മാനിച്ച് വെച്ച്ട്ട് ഇണ്ട്.
ആഹ്.
ക്ഷെ എല്ലാവരുംകൊണ്ട്. ആയിട്ടില്ല. എല്ലാരും റെഡി ആയിട്ടില്ല. എല്ലാരുംപ്പോ ഇങ്ങനെ ഓരോടൈറ്റിലും. ലും കാര്യയങ്ങള് ആയ കാരണേ ചിലര് പറയണ് ആ പെരുന്നാള് സ്കൂൾറക്ക അപ്പ ചിലർപറയുന്ന ഡ്രസ് കോഡുവേണ്ട. എന്നാ എല്ലാർക്കു എത്തുല. ഡ്രസ് കോഡായ ഒരേ പോലെ തന്നെ വേണല്ലോ. അല്ലാന്നുണ്ടെങ്കി നമക്ക് വേറെോടുന്നെങ്കിലും. പിക്ക എന്നൊക്കെ പറയാ. ഉം. ഡ്രസ്കോടാകുമ്പോ സെയിം സാധനം തന്നെ വേണം. ഉംഅപ്പ എല്ലാരും കൂടി റെഡിയിട്ട് ത്തിട്ടില്ല. തവരെ ഒന്നും അന്റെ ആ പൂർണ്ണ പൂർണ്ണതയിൽ എത്തിട്ടില്ല. ഉ. ഇല്ലേ. ആ.
ഉം പിന്നെ കാര്യായിട്ട് ഫോട്ടോല് സ്റ്റാറ്റസിലൊക്കെ ഒന്ന് കളർ ആവാനാണ്. അതെ ആഹ് അതാണ്
അന്നിങ്ങനെ ആഹ് ഫോട്ടോയിലും ഇതിലൊക്കെ ഒന്നിങ്ങനെ തെളങ്ങി നിക്കാന്. ആഹ് അങ്ങനേണ് അയിന് വേണ്ടി ട്ടാണ് പിന്നെ ആരുങ്ങട്ട് ഒന്നാമത് എല്ലാർക്കും ബുദ്ധിമുട്ടാണ്. സ്കൂള് തൊറക്കലും മദ്രസ തൊറക്കലും എല്ലാം ബാഗ് കൊടാന്ന് പറഞ്ഞ മാതിരി മക്കക്ക് ഒരുപാട് ചെലവാണല്ലോ.
ആഹ് അഞ്ചും ആറും മക്കളിള്ളോർക്കൊക്കെ ആറാക്കും വാണല്ലോതൊക്കെ അതന്നെ നോട്ടും കാര്യങ്ങും. സ്കൂൾ തൊറന്നാല് തന്നെ പിന്നെരു ചെലവാണ് അതന്നെ ഉം ഉം
ആഹ് ആഹ്
അപ്പൊ സ്കൂളട് തൊറന്നിട്ടോള്ളെങ്കി ഇപ്പൊ ഓരോ ഫീസും കാര്യങ്ങളും അങ്ങനെ ചോയിക്കാൻ തൊടങ്ങിണ് ഇപ്പളന്നെ ആഹ്
മറ്റേത് മറച്ചത് ന്ന് പറഞ്ഞമാതിരി ഇപ്പ പിന്നെ തൊട്ടേനും തോണ്ടിയേനൊക്കെ ഫീസളള. ഞമ്മള് പഠിച്ചിര്ന്ന കാലത്തൊന്നും ആഹ് നമ്മള് പഠിച്ചിന്ന കാലത്ത് വാണെങ്കി കൊടുത്താമതി
അത്രേ ഒള്ളു അതന്നെ അതന്നെ ഒരു സ്റ്റാ നമ്മളെ കാലത്തൊക്കെ സ്റ്റാമ്പേനി ആഹ് സ് സ്റ്റാമ്പിനന്നെ ഒറുപ്യ രണ്ടുർപ്പ്യൊക്കെ കിട്ടാനുള്ളൊരു
കിട്ടാനുള്ളൊരു പാട് അള്ളോഹ് എന്തോരെടങ്ങറേന്ന് ഉം അന്നത്തെ കാലത്ത്
എന്തും ചോയിക്കാലോ.
ആഹ് പ്പത്തെ മക്കളെന്തും ചോയി ക്കും ചെയ്യും അത് നേടിയെടുക്കും ചെയ്യും നമ്മളൊക്കെ നമ്മളൊക്കെ ചോയിക്കാന്ള്ളൊരു പേടിയോണ്ട് ചോയിക്കൂല്ല ഞമ്മക്ക് കിട്ടൂല്യ.
കിട്ടൂല്ല അതന്നെ ഒരു മുട്ടായി പോലും പൈസ ചോയിക്കാന് നമ്മക്ക് പേടിയെനി കാരണം.
പ്പത്തെ ഓരോ ബാഗും കോടിം ഇതൊക്കെ കാണുമ്പോ ഭയങ്കര പൊലിവ് ആഹ് നമ്മക്ക് ഭയങ്കര പൊലിവാണല്ലോ ഞമ്മക്ക് ചെലപ്പോ ഒരു തുന്നിക്കൂട്ടിയ ബാഗ്ണ്ടാവും. അങ്ങനെക്കെ പോയിരുന്നു ഉം ഇപ്പത്തെ മക്കള് അതൊന്നും പറ്റൂല. ഇപ്പ
ഉം ഓൽക്കതൊന്നും പറ്റൂല ഉം കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ബാഗ് ഓൽക്ക് കിക്കൊല്ലം പറ്റൂല.
പറ്റൂല അതാണ് ആഹ് ഇപ്പത്തെ മക്കള് ഭയങ്കര വാശിയാണല്ലോ അതട് നേടി ഉം നേടിയെടുക്കും അതാണ്.
ഇപ്പഴത്തെ മക്കക്ക് ചിന്തിക്കാൻ ള്ള കഴിവൂല്ല നമ്മളെ കൈ പൈസ ണ്ടോ ല്ലേന്ന് ഞാമ്മളങ്ങനെല്ലല്ലോ ഞമ്മളെ കാലത്ത് ഞമ്മള് ഉപ്പാരെല്ലോ കെയർ ചെയ്തിട്ടേനി ഞമ്മള്, ആഹ് അതെ അതെ ഞമ്മക്ക് അറിയാര്ന്നു ഓരെ സാഹ ചര്യം കാരണം, ഉം അതന്നെ അതന്നെ.
അതറീല്ല എന്താണ് ബുദ്ധിമുട്ട്ന്ന്ള്ളെ അറിയില്ല. അവര് ഉം. അങ്ങനെ പോണ് ണ്ട്. ടൂറൊന്നും പോയിട്ടില്ല ഇങ്ങള് പെര്ന്നാളായിട്ട്?
പെര് ഇല്ല പോയിട്ടില്ല ഇപ്രാവശ്യം ടൂറൊന്നും പോയില്ല ഉം ഉം.
ടൂറ് പോവല്ണ്ടൊ ഫാമിലി ആയിട്ട്?
ആഹ് ഞങ്ങള് പോവേണ്ട്. അങ്ങനെ റിസോർട്ട്ക്ക് അങ്ങനൊക്കെ പോയി രുന്നു. ഉം ഉം. ഉം ഉം. ആഹ് എല്ലാരുംപാടേ ഫാമിലി ആയിട്ടെ ഉം. രസാണെല്ലാരു ആർഭാടെ കൂടുമ്പളേ. ഒപ്പരെ ഉം അതെ അതെ അതെ. ഉം ഒപ്പരെന്നെ ഭക്ഷ ഞങ്ങള് ഇവിടെ വയനാട് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം ബാംഗ്ലൂര് പോയിന്. പിന്നെ ഒരു പ്രാവശ്യം നമ്മളെ ഞങ്ങളിവിടെ കക്കാടം പോയിൽന്നൊക്കെ പറയു റിസോർട്ട്, അങ്ങൻ ട്ട് പോയിരുന്നു ഉം അങ്ങനെ. വെക്കേഷനിൽ പോയിന്, കഴിഞ്ഞ വെക്കേഷനില് ഉം. എല്ലാരുംപാടെ കൂടി അന്ന് ഭക്ഷണൊക്കെ ഇണ്ടാക്കി പിരിയുമ്പോ അത് വേറൊരു രസ
അതെ ആഹ് ആഹ് ആഹ് ആഹ് രസാണ് നല്ല രസ ഉം ഞങ്ങളും തന്നെപ്പൊ പോയിട്ട് കൊറേ ആയി. ഇവിടെ ആണുങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്ത കാരണം. ആണുങ്ങളൊക്കെ പൊറത്താണേ അവര് ഗൾഫിലും കാര്യങ്ങളൊക് ക്കായ കാരണം. നമ്ക്കിതിന് മുന്നിട്ടിറങ്ങാൻ ആണ്ങ്ങള്ണ്ടെങ്കില് നമുക്കൊരു ധൈര്യാണ് ആഹ്. ആഹ് അവരൊക്കെ ഇപ്പ ഗൾഫിലും കാര്യങ്ങളു ആയ കാരണം ഇപ്പൊ കൊറേ ആയി പോയിട്ട് ഉം. ഒരു പ്രാവശ്യം ഇങ്ങനെ പോവാൻ നിന്നപ്പോ, ആഹ്. ഒരു പ്രാവശ്യം ഇങ്ങനെ പോവാൻ നിന്നപ്പോ ഇവിടുത്തെ നാത്തൂൻ്റെ മോള് പ്രഗ്നന്റ് ആയി പിന്നെ മൂത്തച്ഛൻ്റെ മോളും പ്രഗ്നന്റായി. അപ്പൊ പിന്നെ അവര് ഭയങ്കര കരച്ചി ല് ഞങ്ങളില്ലാണ്ട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഓരിക്കൊരു വെഷ്മാണ്. അപ്പ പിന്നെ ആഹ്. ആഹ് ആഗ്രഹന്നെ. ആഹ് കുടു ഓര് രണ്ടാളുംന്ന് പറഞ്ഞ വെറും ടൂറിന്റെ ആൾക്കാരാ. അപ്പോര് പറഞ്ഞ് ഞങ്ങളില്ലാണ്ട്, ഓര്ക്കാണെങ്കി സ്റ്റാർട്ടിങ്ങുവാണ്. അപ്പൊ പിന്നെ ഓരെ ട്ട് പോവുമ്പോ എടങ്ങേറല്ലേ? അപ്പൊ പിന്നെ അന്നങ്ങനെ ക്യാൻസൽ ആയത്. പിന്നെ പോയിട്ടൂല്ല. ഇപ്പൊ പിന്നെ തന്നെ പോ ക്ക് ചെറിയ ചെറിയ മക്കളാണ്.
ഉം ഉം.
മം. ഒരാള കുട്ടിക്ക് ഒമ്പതാം മാസവായി ഒരാളെ കുട്ടിക്ക് ആറാം മാസോ ആയി ഉം. ഓരത് തന്നെ കല്യാണം തന്നെ അങ്ങനെ തന്നെ ഇണ്ടായി ന്നത്. ഓരോ മാസത്തെ വ്യത്യാസം ഉം. അ ത്ര അങ്ങനെയാണ്. അപ്പ പിന്നെ അവര് ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയി ഇപ്പ പോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാന്നങ്ങനെ ക്യാൻസലെയ്തു. ഉം അങ്ങനെ പോണ്ട്. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് കുട് ട്ട്യേളൊക്കെ ഒന്ന് റെഡിയായി വന്നാ
ആഹ് റെഡി ആവട്ടെ അതന്നെ അതന്നെ ഉം. അപ്പ ആഹ് അതന്നെ. ഇപ്പൊ അപ്പ ആർക്കും ഇഞ്ഞ് വേറൊന്നു ല്ലാത്ക്കട്ടെ. ഓരോര്ത്തർക്ക് ഓരോ
കുട്ടിക്ക് ഭയങ്കര എടങ്ങേറക്കെ ഇണ്ടായി കൊറെ കാലം ഐ സി യു വിലൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അൽഹംദുലില്ലാഹ് അയിൽന്നൊക്കെ റെഡിയായിട്ട് വന്നു ഉം. കൊറേ കാലം ഐ സി യു ലായി. അയിന്റൊക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് ആയിരുന്നു കൊറച്ച് കാലൊക്കെ ഉം.
അതന്നെ. അത് പിന്നെ കൊറച്ച് ഒരു സമയണ്ട് ഒരു മൂന്നാല് വയസ്സ് വരെ ഇള്ള ആ ഒരു സ്റ്റേജ് ഒരു ബുദ്ധിമുട്ടന്നെയാണ്. കഫക്കെട്ടും പനിയും അങ്ങനെയൊക്കെ ആയിറ്റെ. പിന്നെ ഓൾക്ക് കാറ്റൊള്ളണ പറ്റൂല. ഭയങ്കരം
ച്ചേ മുതൽ ഐസിയു തന്നെയിരുന്നു ഓനിക്ക് ഓരോരോ ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഉം ഇപ്പളും അയ്ന്ന്ങ്ങട്ട് റിക്കവറായി വെര്നൊള്ളൂ പൂർണയിറ്റ് ഉം പ്പളും ഒമ്പതാം മാസായിട്ട് ആള് കൗലുള്ളു ചെയ്യ
തന്നെ ഒക്കെ സ്ലോ ആല്ലേ ഉം ഉം ഉം ഉം ബുദ്ധിമു ആഹ് ആഹ് ആഹ് അതെതെ അതെ ഉം ഉംഉം ഉം ആഹ് അതെ തെതെ അപ്പയ്നങ്ങനെ തോനെ യാത്രയൊന്നും ഓന് പറ്റൽണ്ടാവൂല്ലലേ ഓനെ കൊണ്ട് പോകുമ്പളക്കെ
അതാണ് ആ പറ്റൂല അതാണ് ഉം ഓൽക്ക് പെട്ടെന്ന് മറ്റേ അസുഖങ്ങള് പെ
വ ആഹ് അതെ അതെ അതെ ഉം ശരി ആഹ് പ്രതിരോധ ശേഷി കൊറയും പ്രതിരോധ ശേഷി കൊറവായിരിക്കും
ആഹ് ഉം അതാണ് അയ്ക്കൂടെ ഓന് പ്രസവിച്ചപ്പോ ഭയങ്കര തടിയേര്ന്നു. ഓവറേര്ന്നു തടി വെയിറ്റെ ഭയങ്കരായിട്ട് ഓവറായി അതേ പ്രശ്നായത്
ആഹ് ഓനിപ്പ തടിണ്ടോ
ആഹ് ഇപ്പളുണ്ട് തടി അപ്പ അത് കാരണം ഓൻകെന്തേലും ചെ ചെയ്യാന് അപ്പോ തലൊക്കെ വെയിറ്റ് വരുമ്പോ ഞമ്മൾ കൗലുമ്പളൊക് തല പൊക്കാൻ പറ്റുന്നില്ല ആഹ് അങ്ങനൊക്കെ നല്ല വെയിറ്റാണ് തല ക്കൊക്കെ ഭയങ്കര വൈറ്റ് വന്ന് ആഹ് അപ്പ പിന്നെ അങ്ങനെ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ്
ഉം കൗലുമ്പളൊക്കെ അപ്പൊ എല്ലേതും ചെയ്യ്ണ സ്ലോവാണ് ഇപ്പതാ ഒരു വയസ്സാവാനായി തൊടങ്ങിയല്ലോ അപ്പോളോ കാവ കാവലോള്ളു ചെയ്യ ഉം ഉം ആ പൊന്തി ക്കാൻ ബുദ്ധിമുട്ടാണ്. ഉം അങ്ങനെയക്കെ കൂടായിട്ട് ടൂറും തൊക്കെ ഒരു കഥേണ്, അപ്പം നമുക്ക് ആഹ് ഞമ്മ ക്കതാലോയ്ച്ച് പോവാനും തോന്നൂലാ
മക്കളെ കെയറിങ്ങാണല്ലോ നമ്മള് നോക്കല്. അതെ അതെ അവരെ സമാധാനും അതെ അതെ ഉം
ങ്ങനൊക്കായിട്ട് പോവണ്ട്. മക്കളെപ്പളാ സ്കൂൾട്ടെരാ
മക്കള് പിന്നെ ഇന്നലെ കൊർച്ച് ഒരു മൂന്നണി ഒക്കാവുമ്പ വിട്ടീനി. ഇന്ന്പ്പൊ മൂന്നണി വൈകുന്നേരം വരെ ണ്ട് ഉം
അതെഅ ആ ന്ന്പ്പോ വൈകുന്നേരം വരെ ണ്ടാവും പോല്ല ഉം ആഹ് ആഹ് ആഹ് തൊട്ടടുത്തന്നെ സ്കൂള്
ആഹ് തൊട്ടടുത്തന്നെ സ്കൂള് ഇവിടുന്ന്ങ്ങനെ ങ്ങട്ട് നടക്കാനോള്ളു അഞ്ചിൻറ്റില്ല ഒന്നിൻറ്റൊ നാലിൻറ്റൊ ഉള്ളൂ ആ അതന്നെ പ്രാർത്ഥന ചെല്ലിണ ബെല്ലടിക്കണഒക്കെ കേക് ക്കും. ആഹ അതെതെ അതെ ആ അതന്നെ അതന്നെആഹ് ഒന്നുംല്ലല്ല നമ്മള് ആഹ് ആഹ് അതെ അത് ശരിയാണ്
എല്ലോട്ത്തും എല്ലാ മക്കൾക്കും നാല് മക്കളിൽ നാലാക്കും വാണം അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ്ന്നർഞ്ഞ മാതി
നല്ല ഫീസണ് വണ്ടിക്കൂല്യാണ് നല്ല ചാർജിലേ. സ്കൂൾ ഫീസിനേറ്റം കൂടുതൽ വണ്ടി കൂല്യ, ഉം
വണ്ടിക്കൂല്യാണേയ്, ഓര്ക് നല്ലോണം വണ്ടി പൈസ വേണല്ലോ കാര്യായിട്ട്
ഉം വണ്ടി ങ്ങളെ വീടിൻന്റെവിടുന്ന് കേറിയാ മതിയോ കൊറേ നല്ലോണം
ആ ഇല്ല അമ്മള് ഫ്രണ്ട്ന്നന്നെ വീടിന്റെ വീടിന്റെ ഫ്രണ്ടിലന്നെ മെ- റോഡാണ് അപ്പം പിന്നെ മുറ്റത്തെർങ്ങിന്നാല് വണ്ടി വരുമ്പോ ഓര അതിൽ കയറിപ്പോവും പിനെ ഓരയ്ല് കേറി പോവും. പിന്നോരെ നോക്കി നിക് ക്കൊന്നും വാണ്ട ഓരോരേ സമയയാൽ ഓരേയിൽ കേറിപ്പോരും ഒരിക്കവിടെ മുറ്റത്ത് നിർത്തിയാ മതി
അതെ അതെ തെ മ് മ് ആ ശെരി മ് മ് ന്നാ മ് ശെരി മ് ന്നാ ആയിക്കോട്ടെ ന്നാല് ന്നാ ശെരി ന്നാട്ടോ മ് ഓക്കെ എന്നാ വ ലൈകുസ്സലാം
ശരി ആ